ങാ ഹലോ
ഹലോ ഹലോ
കേൾക്കുന്നില്ലാ
ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയൊണ്ട് വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു എന്താണ് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ ആഹ് ആഹ്
കേൾക്കുന്നുണ്ട്
പ്ലെയറുണ്ടോ
ആഹ്
ഉം ഉം
എന്തൊക്കെണ്ട് വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു എന്താണ് അവിടുത്തെ വിശേഷം
ഇവിടെം സുഖായിട്ട് പോണു ഇവടെ മയ വരുന്നുണ് ണ്ട്
ഹ് ഉം ഉം ഇന്നലെവിടൊരു കല്യാണം ഒക്കെ ഒണ്ടാര്- ആ അതൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ
മ്മ് എവിടെയായിരുന്നു കല്യാണം? നിങ്ങളെ കുടുംബത്തിലെന്നെ?
ആ കുടുംബക്കാര വീട്ടിൽ തന്നെ. നാത്തുവിന്റെ വീ ട്ടിലായിരുന്നു.
ആ എന്താ കെട്ടെ, കെട്ടിക്കെ?
കെട്ട...
മ് എവിടെ ഓഡിറ്റ് റ്റോറിയത്തുന്നായിരുന്നു?
ആ ഓഡിറ്റോറിയത്ത്ന്നായിരുന്നു.
ആ
കല്യാണൊക്കെ കഴിഞ്ഞു
എന്താ പുതിയാപ്ലക്കെന്താ ജോലിണ്ടോ?
പുതിയാപ്പൾക്ക് ജോലിയൊന്നുല്ല ഓട്ടോ ഓടിക്കലാണ്.
ഓ കല്യാണം കിട്ടും കല്യാണ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ
ഉം കല്യാണം ആ ഏതായാലും അവർക്ക് കിട്ടീന്ന് തിരഞ്ഞു കണ്ടെത്തി ഏതായാലും കൊറെ ആയി അന്വേഷിക്കണം എതായാലും ഇപ്പൊ റെഡി ആയതാണ്.
ആ
ജോലിയില്ലാത്തവർക്കും അങ്ങനെത്തോലും നേരക്കും വേണ്ടാത്തൊരിതാണ് ഇപ്പൊ. ഏതായാലും അന്വേഷിച്ച മ്മ് മ്മ് അതാലും അന്വേഷിച്ച ന്വേഷ കിട്ടിയന അതാ
മ് ജോലി ണ്ടായാലും വാണ്ട ജോലി ള്ളത് നല്ല ജോലി നല്ല
മ് മ്
അപ്പ പല ഇതുാണ് പെൺകുട്ടികൾക്ക് പല ഡിമാൻഡുകളാണ് അവിടന്നൊന്നും പെൺകുട്ടികളെ കിട്ടാില്ല ഇ എല്ലാരും അവിടെ് കാശ്മീരിലും ആന്ധ്രയിലൊക്കെ പോയി തുടങ്ങല്ലേ
എവിടയൊക്കെ പോയി കട്ടല എടുത്തീനില്ല നാട്ടിലൊന്നും ഇല്ലാത്തോണ്ട്.
നാട്ടില് പെൺകുട്ടികൾ ഇല്ലായിട്ടല്ല പക്ഷെ ഒരു കല്യാണത്തിന് സമ്മക്കണില്ല അർക്ക് ജോലി ആവട്ടെ
ഡിമാൻഡുകളല്ലേ അപ്പൊ എല്ലാരും ഡിമാൻഡ് ഇല്ലാത്തോലെ പോയി കെട്ടലൊട്ങ്ങി ഹലോ
ക്കെ കാണാൻ പോയാല് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞണ്ട്
ഉം ഉം
പ്രറവാടോടാണെങ്കി വേണ്ട ഒരു മോന ഉള്ളെങ്കില് ആ വീട്ട്ക്ക് വാണ്ട
ഉം അങ്ങനെക്കെന്നെയാണിപ്പ
ഉം നല്ല ന്താണ്ട് നല്ല വീടുണ് ഓ കാറുണ്ടോ ഐഫോണൊണ്ടോന്നൊക് കേണപ്പൊ ക്കളെ നോക്കണത്
ഐഫോണുള്ളോരൊക്കെ പറ്റുള്ളൂ
ഉം ഓൽക്ക് ങ്ങനെ കറങ്ങി നടക്കണം ഓൽക്ക് വേറെ കാര്യം സോലുകളൊന്നുംല്ല അവക്ക ങ്ങനെ കറങ്ങി ങ്ങനെ
ആഹ്
നടന്നാണ്ട്ങ്ങനെ ടൈമ് കളയണം
എന്തന്നെ ആൾക്കിപ്പോ കല്ല്യാണം കഴിക്കാനല്ലേ ഐലി ഇന്ത്ലി ക്കെ പോയി നടക്കാനുള്ള പണിയാണ്
അ ഇബടെക്കെ ണ്ട് കൊറേ കല്യാണം കിട്ടാത്തവര് ഒക്കെ തന്നെ കാണാൻ അങ്ങനെ പോവും ഒന്നോ ഇതന്നെ ഓരോന്നോരോന്ന് പറഞ്ഞാണ്ടങ്ങനെ മൊട്ങ്ങിപ്പോ പ്പന്നേരെയാണല്ലോ ജയിലി ത് വന്നത് മൊബൈലൊക്കെ ഒന്നാണ്ടിനി കാശ് വിയർന്ന് ഒരാൾ കെട്ടിക്കൊണ്ടെ ന്നതെ
അ ആ
ഉ പ്പൊ അയാളല്ല സീകരണൊ ക്കെ കൊടുത്ത് നാട്ടുകാര് വെരവേൽ ക്ണൊകെ അണ്ടിരുന്നു
ആ ഏ കാശ്മീർന്ന് കെട്ടിക്കൊണ്ടോന്നാ
ആഹ് അന്നല്ല അതാണ് അതാണ്
ആഹ് ആഹ് ഓരോരോ അവസ്ഥ ഇല്ലേ
അപ്പ അയിങ്ങനെ പറയ്ണ്ട് അവിടെക്ക കുട്ടികളണ്ട് ഇവിടെ ഉള്ളവർക്കാണ് ഡിമാൻഡ് അവിടെ ഡിമാൻഡ് ഒന്നൂല്ല അവിടെ ഉതയപ്ലാർ വേണ്ടി കാത്ത്ക്കാണ് ഡിമാൻഡും കാര്യോന്നു ഇല്ലാന്ന് പറഞ്ഞാന്നെ
അവിടെ കിട്ടാണ്ട് അവിടെക്കെ ഇഷ്ഇഷ്ടം പോലെ കി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് മ്... കിട്ടാ ഞമ്മളെ നാട്ടിൽ നിന്നും നമ്മളെഇദീന്നും കെട്ടണാതിരി ആവൂലല്ലോ എവിടെങ്കിലും പോയിട്ടിയാല്
മ്
അതാണ് ഉള്ളത് വ്യത്യാസം നമ്മളെ നാട്ടിൽന്ന് കിട്ട്ണാതിരി ആവൂല പൊറമെ പോയിന്ന് കെട്ടിയാൽ
ആഹ് ആഹ്
ഇന്ന് പുതിയെണ്ണിന് ഇണ്ടാ തോ പഠിക്കാണോ
ഏഹ്
പുതിയണ്ണെന്താ പഠിക്കാ?
പുതിയണ്ണ് വന്നി പുതിയണ്ണിനെ കൊണ്ടോന്നില്ല, പഠിക്കാന്ന് തോന്ന്
ആഹ്
പുതിയണ്ണ് വൈകുന്നേരം രാവിൽത്തെ പുതിയാപ്പള ഇപ്പൊ പുതിയാപ്പള്ളന്റെ വീട്ടില് ന്നാ ഒരു പുതുയണ്ണിനെ രാവിലെ തന്നെ കൊണ്ടന്നിട്ടൊന്നില്ല, എല്ലോട്ത്തും ഇപ്പ രാവിലെ കൊണ്ടുവര്ലാ പഷെ അവടെ കൊണ്ടോന്നില്ല നമ്മടെ പയേ കല്യാണം മാതിരി
ആഹ് ഓല് വീട്ടിന്നന്നേർക്കും.
ആ ഓല് വീട്ടിലാ ആ ഓല വീട്ട് ഇപ്പത്തെ കല്യാണം
ആഹ് ആഹ് ഓഡിറ്റോറിയത്തിലായാ ഇപ്പം മൂന്ന് മണി നാല് മണി വരെ ഉണ്ടാവുള്ളൂല്ലോ ഓഡിറ്റോറിയം
ഓഡിറ്റോറിയത്തിലായാല്
നാല് മണി മൂന്ന് മണി നാല് മണി വരെല്ലെ നിക്കാൻ പ റ്റുള്ളൂ അപ്പോത്തിന് അവിടന്ന് ഒഴിഞ്ഞു കൊടുക്കണല്ലോ ഓൽക്ക് വൈകുന്നേരം കല്യാ ത്തിന് ഓരു
ആഹ് വൈകുന്നേ അവിടക്കെ വൈകുന്നേരല്ലേ ഉച് ച്ച രാവിലേണ് ഉച്ച വരെള്ള പരിപാടി ഉച്ചക്ക് ശേഷം പിന്നെ ഓൽ പുതിയണ്ണ് വര്ണത് ഉച്ചക്കാണ്
ആ നിങ്ങള് അതിനൊന്നും നിന്നില്ല
ഇല്ല ഞങ്ങള് അയിലൊന്നും നിന്നില്ല നിങ്ങള് പുതിയ മുതല അപ്പളെ കണ്ടു പിന്നെ വൈകുന്നേരല്ലേ ഓല് അവിടെ പോയി കൊണ്ട വന്നിട്ടൊക്കെ വേണം തേടി പോകുന്നുള്ളു അപ്പൊ അയിനൊന്നും നിക്കാൻ കുറേ സമയവും പറഞൊണ്ട് ഞങ്ങളൾ നിന്നീല്ലാ ഉ
ഉ എന്താവിട ഫുഡൊക്കെ
ഫുഡ് മന്തി ഉണ്ട് ചിക്കൻ കടായി ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് വെറുംചോറും അവിയലുണ്ട് സാമ്പാറുണ്ട് ഉപ്പേരി നിനകൊക്കെ
ഫുഡൊക്കെ ഉഷാറാല്ലാം
ഉം ഉം ഫുഡൊക്കെല്ല ചോറാ
ഉം
നല്ല ഭക്ഷണൊക്കെ ഉണ്ടായിന് പക്ഷെ അവിടെയാണെങ്കി ഭയങ്കര ഈച്ചന്റെ ശല്യം ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അനു അല്ല ഉള്ള ഈച്ചകൾ ഓഡിറ്റോറിയം ഫുള് ഈച്ചകള പേടിയ ആളണ്ട് ഭക്ഷണം കഴി ഇച്ചൊക്കെ പോകാന്ന്
മൂ അ മൂ എന്താ ഇപ്പഇത്‌ ഈ ഈച്ചന്റെ ഇത് എന്താ ഇപ്പാ ഇങ്ങനെ
എന്താറിയില്ല ഫുള്ള് ഈച്ചന്റെ മറ്റേ കൊതുകിന് ഒരു ഇത് വെക്കില്ലേ ഈച്ചനെ പിടിക്കാന് അത് വെച്ചക്കെ എന്നി ഫുള്ള് ഭക്ഷണത്തിക്കൊക്കെടി പാറി വര്യാ
ആ
ഒരു കൈക്കില കഴിച്ചിട്ട് പോന്നു മനസ്സമാധാനം ഇല്ലാതെ ഈച്ചന കൊണ്ട്
ഉ അപ്പൊ അയിനന്നുള്ളോരു ഇന്തൊന്നും മുൻകരുതലുകളൊന്നും എടുത്തണ്ടാവിലല്ലേ
ഉം അന് മാത്രം വെല്യ സ വെല്യ ഓഡിറ്റോറിയം ഒന്നുംല്ല സാദാ ചെറിയൊരു ഓഡിറ്റോറിയം ആണ് പക്ഷെ എന്താ അറിയില്ല എന്നും അങ്ങനെ ഉണ്ടാവലുണ്ടോ ഇന്നലത്തെ അവസ്ഥയായി ഇന്നത്തെ അവസ്ഥയാണോ അങ്ങനെയൊന്നും അറിയില്ല
ഈച്ചള് അങ്ങനെ ഈ ഈച്ചളിപ്പ അങ്ങനെ വരുന്നത് എന്താ ഒരു വൃത്തി കൊറയുമ്പോളാണോ ഈച്ചകൾ വരുന്നത്
എന്താ അറിയില്ല വൃത്തിയൊക്കെ ഉണ്ട് ഭക്ഷണം എന്തോ സാധനങ്ങളൊക്കെ നല്ല വൃത്തിയും ഓഡിറ്റോറിയം ഒക്കെ നല്ല വൃത്തിയൊക്കെ ഒണ്ട് എന്താ അറിയില്ല
പക്ഷേ ഓൾക്ക് ഈ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും ഇപ്പളാണല്ലോ ഈ ഈച്ച, ഈ കൊത്തളങ്ങ അങ്ങനത്തത് പ്രാണികളൊക്കെ അങ്ങനെ വരികാ
ഉം, ഉം
ഓൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അമ്മക്ക് ഇഷ്ടപ്പെടാത്താതാണല്ലോ അവൾക്ക് ഇഷ്ടപ്പെടുന്നത്.
ഉം, ഉം എന്താ അറിയില്ല പക്ഷെ നല്ല വൃത്തി കാണാനൊക്കെ നല്ല വൃത്തി ത്തിന്റെ എവിടെ അത് എന്താണൊന്നും അറിയില്ല, നല്ല വെള്ളച്ചാട്ടൊക്കൊള്ള ഒരു സ്ഥലാണ്
ആആ ഇപ്പ എല്ലോടുത്തും ഉണ്ട് എന്ന് തോന്നുന്നില്ല, അങ്ങനെ ഈ അച്ഛന്റെ ഒരു ഇത്
ഉം അരുകി കൂടെ ഇങ്ങനെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം പോകണ്ട്, ഒഴുകണുണ്ട്. എല്ലാ
ആ അല്ല, ഈച്ച ഇപ്പം പൊതുവേ ഉണ്ട് തോന്നു ഞാൻ ഇപ്പൊ ഒന്ന്, രണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ്
ഈച്ചേന്റെ ടൈം ആയണു തോന്നുന്നു, ച ചക്കെയും മാങ്ങയൊക്കെ പഴുത്ത് പൊങ്ങണ ആ ടൈമിലാണല്ലോ ഈച്ചകളും ഉണ്ടാകല്. മഴ പെയ്യുമ്പോള്
ഉം
എന്നിട്ട് ഓരോ ഇതൊക്കെ ഉണ്ട്, ഓരോ നായ്ക്കിയാണ്ട് വെച്ചാല് ഈച്ച അയിൻ മേല്
ഉം ഉം
ഈച്ച ഇതിൻമേല്‌ വേറൊ വന്ന് ഇരിക്കും എന്നാ പറയില്‌, മരുന്നുണ്ടിതിന് പക്ഷെ അതൊന്നൊരു ശാശ്വതം ഇല്ലാ തോന്നുന്നുണ്ട് അതാ കുറച്ച് ചില ആളുകർ ഇരുന്ന് പോകുന്നല്ലാതേ
ഫുള്ളായിട്ടൊന്നും പോവില്ല
ഉം, ഡെറ്റോളും, ലൈസോളൊക്കെ ഇട്ട് നല്ല തൊടച്ചാലൊക്കെ ഈച്ച വേഗം പോവും. ഈച്ച ത അങ്ങനെ പറയലുണ്ട്
ഉ, ഉം
ആ
ഉഷാറായിരുന്നു, ഈച്ചന്റെ ഒരു പ്രശ്നം ഉള്ളതോണ്ട് മനസ്സമാധാനം ഇല്ല കഴിക്കാൻ
ആ
ശരി ഓക്കെ